എന്തൊക്കെ വിവരം
നല്ല വർത്താനടാ നാർത്തെ ഒരു ചെങ്ങായി വന്നപ്പ അങ്ങനെ തിരക്ക് കൂടെ പോയി
ഏഹ് കൊറെ ചങ്ങായിമാര് ഉണ്ടോന്ന് നാട്ടില്
ഏഹ് ഇണ്ടേയ് നാട്ടിലിഷ്ടം പോലെ ചെർക്കമാര്ണ്ട് ഈ വേൾഡ് കപ്പിൻ്റെ ടൈം ആയതോണ്ട് എല്ലാരും നാട്ട്ക്ക് വന്ന്ക്കുണൂ ഈ വേൾഡ് കപ് കപ്പിനായിറ്റ് വന്നതാണ് കൊറെ ചെർക്കമാര്
ആഹ് ഞാനേയ് ഇനിക്കങ്ങനെ ചങ്ങായിമാര് വളരെ കുറവാ നാട്ടില് ഒന്നാമത് ഞാന് ഇൻ്റെ പയ് പന്ത്രണ്ടാം വയസ്സ് മുതല് ഇവിടെ ചെമ്മാട്നർണ സ്ഥലത്ത് നിന്ന് പഠിച്ചാണ്
ഏഹ് അല്ലാൻ്റെ ദറസ്സ് കംപ്ലീറ്റ് ആയോ പുള്ളി
ഇല്ല ഒരു വർഷം കൂടി ഉണ്ട്
ഇഞ്ഞിണ്ട്ല്ലേ വേഗായിക്
ചെങ്ങായിമാര് വളരെ കൊറവാ
ഇത്പ്പന്താഞ്ഞീ പള്ളിക്കോ അതോ മദ്രസ്സ്ക്കോ
അങ്ങനെല്ലാ ദിവടആ ത് അങ്ങനെ ആയിട്ടല്ല പള്ളിമൊതല് ആ ഒരുസെറ്റപ്പ് അല്ലാ ഞമ്മളെ എന്തേ മതപഠനവുണ്ട് അതേപോലെത്തന്നെ ഭൗതിക പഠനമുള്ളെ
ആഹ് അങ്ങനെല്ലെ
ഉം
ആഹ്
ഒരു ഹുദവി കോഴ്സാണ് ഹുദവി കേട്ട്ക്ണാ
ആഹ് ഉദവി കേട്ട്ക്കുണു
ആ അതാണ്
സമയം കിട്ടുന്നുണ്ടോ അപ്പൊ
ആ സമയൊക്കെ നമ്മൾ ഉപയോഗിക്കണേ അനുസരിച്ച് നമ്മൾ ചെലസമയത്ത് കൊറെ സമയം ഒഴിവ് സമയം ഉണ്ടാവും പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കൂല
ചെല സമയത്ത് ചില ദിവസൊക്കെ സമയം കൊറെ സാധനങ്ങൾ ചെയ്യാൻ ഉണ്ടാവും എന്നാലും സമയം അങ്ങനത്തെ അവസ്
നമ്മക്കൊന്നും ഒഴിവന്നെയില്ല സമയൊക്കെ നമ്മൾ ഉണ്ടാകീട്ട് വേണം ഓരോ കാര്യത്തിന് ആ ഒരു അവസ്ഥക്ക് മാറിയേക്കണ് ഇപ്പൊ പണ്ടൊക്കെ സമയം തട്ടി കളിച്ചേന്നു ഇപ്പൊ സമയത്തിനെ തട്ടി കളിച്ച പറ്റെ സമയം കിട്ടണില്ല ഒന്നിനും കിട്ടണില്ല ഒരു കാര്യത്തിനും കിട്ടണില്ല നിന്ന് തിരിയാൻ സമയം ഇല്ല ചുരുക്കം ഇപ്പതന്നെ ചോറ് കൈച്ചട്ടില്ല
ഉം
ഉമ്മ വിളിച്ചോണ്ടിരിക്കണ് ചോറ് കഴിച്ചാൻ വേണ്ടിട്ട്
ആഹ്
ഏഹ് അതിന്റെ എടയില് ചെക്കന്മാർ കളി കാണാൻ ടൈം ആയിക്കണു വേഗം ക്ലബ്ബിക്ക് വാ വാവേ
ഇപ്പൊ ആ നോർവേൻ്റെ ഒരു കളിയും
ആഹ് ഇനിപ്പോ അവടെ പോയി കുത്തിരുന്ന രണ്ടര മണിക്കൂറ് അങ്ങനെ പോകും രണ്ട രണ്ടര മൂന്ന് മണിക്കൂർ അങ്ങനെ പോകും
ആഹ്
പിന്നെ ഞ്ഞ്പ്പൊ കൊറച്ചേരം കഴിഞ്ഞാ ആ ഇന്ന് ന്തായാലും ഒര് മൂന്ന് മണി ആ ടൈമ്ആവും പേരിക്കെത്തുമ്പോത് ഇന്നലെ കളിയ്ഞ്ഞിട്ട് ഒര് ചായട്ച്ചാൻ പോയി എല്ലാ ചായുടീം കയിഞ് പെരീക്കെത്തിപ്പത്തിന് മൂന്നണി സമയം പോയ പോക്ക ഞാനാലോച്ച് ണേ എത്ര പെട്ടെന്നാ സമയം പോണേ നേരെ മറിച്ച് സ്കൂളിലൊക്കെ കുത്തിരിക്കാണെങ്കി സമയം പോവാ
ആഹ് ചില സമയത്തൊക്കെ മ്മള് അവസാനത്തെ പിരീഡൊക്കെ നിക്കുമ്പം
ആ അതന്നെ അതൊക്കെ ആല അതൊക്കെ മൻസ്സ്ക്ക് വര്ന്നതേ തേ പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ എത്ര കുത്തിര്ന്നാലും സമയ പോവൂല
കളി കാണല് വളരെ കുറവാ ഞാന് അത്ര അർജന്റ് അഥവാ ഇമ്പോർട്ടന്റ് മാച്ച് ണ്ടെങ്കിൽ മാ ത്രേ കാളെള്ളൂ ഒന്നാമത് ഈ രണ്ടര മണിക്കൂർ ഇങ്ങനെ തട്ടി കുത്തർന്ന് കണ്ട് ഭയങ്കര ഒരു ഒര് തായിട്ട് തോന്നും
ആ ആ ഏ ഇച്ച്ന്ന് ച്ചാല് ഏയ് ഇച്ച് കളി തുടക്കത്തില് ന്ന്ല്ല കുറച്ച് ഒന്ന് രസം കിട്ടികയ്യിനാ ആ കളി രസം കിട്ടികൈ ഞാ ഞാന് പിന്നയ് ന്റാ
ഞാന് അധികും ചെലെ നേരംനല്ല മേച്ചൊളൊക്കെ ണ്ടെങ്കില് അധികും ഞാന് സെക്കൻഡ് ഹാഫ് പിന്നെ അലാറം വെച്ചാണ്ട് അങ്ങനെ കാണല് അതാ മറ്റേ ണ്ടല്ലോ തൊടക്കത്ത്ല് ങ്ങനെ ണ്ടല്ലോ ഇങ്ങനെ തട്ടി കൾച്ച്ണ് ആണ്ടു ഇങ്ങട്ടു അത് ഭയങ്കര ഒരു ബോറിംഗാണ്
ആ അപിന്നെ ഒര് ബിൽഡപ്പ് ണ്ടാകാനല്ലേ ഞാ പിന്നെ ന്താചാല് എല്ലാ മാച്ച് മം കാണാൻ നോക്കും ആ മാച്ച് കാ ണ് ണേറ്റെ ടീല് രസ ണ്ടങ്കി മാത്രം കാണും ഇല്ലങ്കി പോയി കട്ന്നൊർങ്ങും വെറുതെന്തിനാ ഓല് തട്ടികൾ കെട്ന്നൊർങ്ങ നേരെ മർച്ച് ഞമ്മള് ഉറങ്ങുമ്പോളും ഞമ്മക്കാ പ്രശ്നം നമ്മളെ ലൈഫ്ത്തെ ടൈമാണ് നമ്മള് ഒറങ്ങീ തീർക്കണത്
മ്
ഞമ്മക്ക് പ്പോ എത്രച്ചാല് ടൈം ണ്ടാവലോ ആ ടൈമ് ഞമ്മള് അതിക ഉർങ്ങാനാ വര്നേ ഇന്റെതൊക്കെ അങ്ങനെ പോണത്
ആ ഞങ്ങൾ പണ്ടത്തെ ആൾകാർ പണ്ടത്തെ ആൾ ക്കാര് പറയല്ണ്ടല്ലോ നമ്മള് ഈ സമയനർഞ്ഞാല് അയിനുഉപയോഗിച്ചിട്ട്ല്ലങ്കിലേ നമക്ക് പിന്ന തിരിച് നമ്മളെ കൊഞ്ഞനം കുത്തൂന്ന് റഞ്ഞമാതി
അതെതെ അങ്ങനെ ടൈം കിട്ട്ണ്ല്ല പ്പൊ ചുരുക്കം പറയാച്ചാ ഒരു സംഭവത്തിനും ടൈം കിട്ട്ണ്ല്ല ഇന്നത്തെ ടൈമൊക്കെ ഇന്നലെ എന്താ ടൈമ് തീരെ കിട്ടീല ഒര് കാര്യത്തിനും കിട്ടീല ടൈമ് ഒന്നിനും കിട്ട്ണ്ല്ല ഇന്നൊക്കെ വെറും ടൈമ് എന്തിനാ കയിക്ക്‌ണേ വണ്ടിമക്ക് ഇന്ന് വണ്ടിമ്മ കൂടെ നു എല്ലാ ടൈമും പോയത് ത്തം ചുരുക്കം പറഞ്ഞാ
നമ്മള് തന്നെ ഇപ്പൊ ഇപ്പത്തെ ഒരു ഇത് ച്ചാ നമക്ക് ഒരുപാട് സമയം ങ്ങനെ ഒഴിവാക്കാന്ള്ള ഒരുപാട് ഹ് മാർഗങ്ങള് നമ്മളെ മുന്ന്ല്ണ്ട് ഇങ്ങനെ ഫോണ് മ്മ കളിച്ചിട്ടാണെങ്കിലും ഞ്ഞിപ്പോ അതല്ലാ അ് ആ വിശ്യല്ലാത്ത പലതും കണ്ടിട്ടാണെങ്കിലും അങ്ങനൊക്കായിട്ട് അല്ലെ വെറ്തെ കുത്തർന്ന്ട്ടാണെ അ ര്ക്കും സമയം കയ്യാ
ഇപ്പൊ സമയത്തിന്റെ വെല എന്താന്ന് പ്പോ ഇപ്പോ ഒര് വല്യ ഇതൊന്നും അറിയില്ലെങ്കിലും ചെറിയ തായിട്ട് നമുക്കൊരിത് കി ഞ്ഞാണ്ട് ഇഞ്ഞ്പ്പോ കൊറച്ചൂടെ കഴിഞ്ഞ സമയത്തിന് തീരെ വെല ണ്ടാവൂല
ക്ക് തീയാ നെന്നും നേരണ്ടാവൂല
ആ സമയത്തിന്റെ വെലന്താന്ന് അപ്പളേ മൻസ്സിലാവൊള്ളു ഇപ്പൊ നമ്മക്ക് ചെറിയൊരു പുച്ചാണ് സമയത്തിന്
നമ്മൾ പേരലൊക്കെ ആണെങ്കിൽ ആ സമയം പോകുന്നത് അറിയില്ല ഇപ്പൊ ഞമ്മളെ എന്ത് പെങ്ങമാരെ കുട്ടികളോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ വൈക്കായിട്ട് അപ്പോ ഞാനൊക്കെ അപ്പോ മാസത്തിൽ മൂന്ന് ദിവസം മാത്രേള്ളൂ അവധി ഇവിടെ കോളേജിന്ന് അപ്പോ പേരി പോയാൽ ആ ഒരു മൂന്ന് ദിവസത്തിനുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളതക്കെ അമ്മ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും പോ റേഷൻ കടേൽ പോവണ്ടാവും അവിടെ പോയി സാന വാങ്ങാണ്ടാവും ഇവിടെ ഓരോരുത്തരെ പേരിൽ പോകണ്ടാവും അങ്ങനായിട്ട് അത് മൂന്ന് ദിവസം ഇങ്ങനെ അഡ് പോകും ചറ പറയച്ചിട്ട് പോകും
ഏ
സമയം കിട്ടലില്ല ഞാൻ നാട്ട് പോയാൽ
പിന്നെ വന്നുവച്ചാലേ ഞാൻ അങ്ങനെ പോയി ഇതായി ഞങ്ങക്ക് പിന്നെ ഇതുണ്ടായിരുന്നു ഞാൻ പിന്നെ മറ്റേ ആ പോയ രണ്ട് പേപ്പറുണ്ടല്ലോ അത് കൊടുത്തിന്നു അതിന്റെ പരീക്ഷേനു ഇന്നലെ
ആഏത് ഡിഗ്രിയാ ഡിഗ്രി അല്ലേ
ഡിഗ്രി അല്ല പ്ലസ് ടു കഴിഞ്ഞകൊല്ല അതിന്റെ മേലത്തകോല്ലായിട്ട് പോയതിപ്പോ കയിഞ്ഞകൊല്ലം അത്ര പോയിന്നു ഒരു പേപ്പറോ രണ്ട് പേപ്പറോ പോയിനു അതിനിപ്പോ കൊടുത്തു രണ്ട് പേപ്പറായിട്ട് പോയിട്ടുള്ളൂ രണ്ട് മാർക്കിനാ പോയത്
ഏ റിവാലുവേഷൻ കൊടുത്തിട്ടൊന്നും കിട്ടില്ല
റിവാലേഷൻ കൊടുത്തിട്ട് കിട്ടില്ല അതിൽ പിന്നെ ഇത് കൊടുത്തു മറ്റേ സപ്ലി കൊടുത്തീനു അപ്പൊ ആ കൊടുത്തതിന്റെ അയി ന്റെ പിന്നലെ പോയി രണ്ട് മൂന്ന് ദിവസം
ആഎന്നിട്ട് പരീക്ഷ ഒക്കെ എങ്ങനെ സുഖണ്ടേനോ
രണ്ട് മാർക്കിന് പോയത് അയിഞ്ഞ് ഇപ്പോ എഴതിടുക്കുമ്പോ ഫുൾ മാർക്ക് അഥവാ ആ രണ്ടു മാർക്ക്‌ മാത്രം എഴുതി എടുത്താ മതിയോ ഉം
പ്ലസ് വൺ ഉം പ്ലസ് ടു ഒക്കെ സു ഏതെന്നു ഇജ്ജ് ഇടുത്ത സ്ട്രീമ്?
ഞാനോ ഞാന്ഹുമാറ്റീസ് അതും ഇപ്പൊ ഞാപ്പൊരു കൊല്ലം വെറുതടന്നു പിന്നെ ഇപ്പ എന്താ ഇനിപ്പ പുറത്തു പോകണെങ്കിലൊക്കെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ്വേണം പറഞ്ഞപ്പോ അങ്ങനെ സപ്ലി കൊടുത്തതാണ് ഏ അപ്പൊ അങ്ങനെ വേണംന്ന് പറഞ്ഞപ്പോ കൊടുത്തതാണ് അല്ലെങ്കിപ്പോ ആരുഴുതി ഇട്ക്കുന്നു എന്ത് എഴതിട്ക്കുന്നു
ഇപ്പൊ വിദ്യാഭ്യാസംക്കെയാണ് ഏ ഇപ്പൊ ഇവര് കല്യാണ കഴിക്കാണെകിലോക്കെ
ഉം അല്ലാഹ് അതൊകെ അലോയിച്ചുമ്പ തന്നെ പേടിയാണ് പെണ്ണ് കിട്ടോന്നഞ്ഞെവോ പേടിയാണ്
അല്ല പിന്നെ പ്രേമിച്ചാട്ട് ഏതെങ്കിലൊക്കെ ചാടിച്ചണം
ട്രൈയെയ്ണ്ടെ ചാട്ണ്ല്ലാ അങ്ങട്ടെ
അ ആ
ഏ കൊറെ ട്രൈയ്യെയ്ണ്ട് കൊറെ ചൂണ്ടല് എറിയ്ണ്ട് ഒന്നണ്ട് കൊളത്ത്ണില്ല. ചേങ്ങായി ഇന്റെര് ഇത് കാര്യ കാര്യം പറയട്ടെ ഞാന് കഴിഞ്ഞ ആഴ്ച്ച ചെറുക്കന്മാരൊക്കെ ലീവാണ്. ഏ ഞാൻ കൊറെ ചൂണ്ടലെറിയ്ണ്ട് ഇച്ച് കിട്ട്ണില്ല ഓൽക്കൊക്കെ മീൻ കിട്ട്ണ്ട് അതേപോലെ തന്നെ ഇതിലും ഞാൻ കുറെ ചൂണ്ടലെറിയിണ്ട് ഒന്നിനിം കിട്ട്ണില്ല.
അതൊക്കെ പിന്നെ ഓരോ ഭാഗ്യങ്ങളാണ് ഏ ഇപ്പോ ഞമ്മള് നഞമ്മളെ ചൂണ്ടല് കൊത്തുന്ന മീന് എത്ര ത്തോളം നല്ലാന്നും പറയ പ
അതെ അതെ ഒപ്പല്ലോൽക്കും, ഒപ്പല്ലർക്കൊക്കെ കിട്ടണ്ടേ ഒപ്പല്ലർക്കൊക്കെ കി എനിച്ചു മാത്രം കിട്ടണില്ല അതിനിപ്പോ എന്തുണ്ടെന്നാവോ
ആ എനിക്ക് വേണ്ടിയുള്ള യഥാർത്ഥ സ്ത്രീ അവിടുന്ന് ദുവാ ചെയ്യണ്ടാവും
നമ്മളെ ഉം പിന്നെ എന്താ പറയാ നമ്മളെ മൊട്ടകാക്കാറുള്ളപോലെ ഏഹ് കൊറെ കാറുകളുണ്ടാവും റോട്ടില് റോൾസ് റോസ് ഒന്നേ ഉണ്ടാ അല്ലേ
അങ്ങനൊക്കെ ആശ്വസിക്കാ നമ്മക്ക്
അല്ലാത കൊറ മജജില്ലല്ലോ ഏഹ് പിന്നെ അതല്ലേ ഞങ്ങള് കോറി ഓറിപ്പോയി മീൻ പിടിച്ചാ പോയിട്ടേ ചൂണ്ടിനിട്ടിട്ട് ഇച്ച് ഒരു മീനും കിട്ടില്ല ഓൽക്ക് മീനെ കിട്ടണ്ട് ഇത് ലൈഫ് ഓൽക്ക് മീനെ കിട്ടണ്ട് നമ്മക്ക് കിട്ടിനില്ല ലാസ്റ്റ് ആ ഓരു പിടിച്ച മീനൊക്കെ ഉണ്ടല്ലോ വ വള്ള കെട്ടിച്ചും കിട്ടാ പറഞ്ഞ് ലാസ്റ്റ് ഞാന പോ ഇച്ച് ഈറടിച്ചിട്ട്
ആ പിന്നെ അയിനക്കൊരു നാക്ക്ണ്ടല്ലോ ആ നാക്കിനനുസരിച്ചവിടെ നിന്നാ മതി
ഉം അല്ലാതെ ഇപ്പൊ എന്താ കാട്ടണു
ഉം
ഏഹ് ആരേം നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റൂലല്ലോ
ഉം അത് പറ്റൂല ഉം
അല്ല എന്തപ്പാ അവിടുത്ത പാട്
കില്ല അതിന്റെ ഒരു ആവശ്യം ഇതുവരെ തോന്നിട്ടില്ല
ആഹ് ഇപ്പൊ തോന്നില്ലെങ്കി കൊറച്ച് നേരം കഴിഞ്ഞാ മാനത്തേക്ക് നോക്കി നിക്കേണ്ടി വരും ഉം തരക്കാര് തരക്കാര് മേലക്കോക്കും പണ്ട് പെരക്കാര വർത്താനം പറേണേ ഇപ്പ പെരക്കാര വർത്താനം പറേല്ല അപ്പൊ പെരക്കാരൊക്കെ പറയണേ ചെങ്ങായ് വല്യമ്മൊക്കെ പേരും പ്രോത്സാഹനംമാണെങ്കി കണ്ടച്ചോളി എന്നാ ഒരു കുറച്ച് കഴിഞ്ഞാ ഉറപ്പിച്ചാന്ന് പണ്ട ആട്ടിവിട്ടിന ആൾക്കാരപ്പോ പറയണ വാണെങ്കി കണ്ടച്ചൂളിന്ന്
ഉം അതതിൽ ഇപ്പ അങ്ങനെ അയിക്കണ് അവസ്ഥ പിന്നെ സ്ത്രീകൾക്കും ഇങ്ങന കല്യാണത്തോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞേ വരിവാണല്ലോ ഇപ്പൊ ആണുൾക്ക് പെണ്ണുങ്ങൾ കിട്ടണുല്ല അങ്ങനത്തൊരു അവസ് തായ്ക്കണ് ഇപ്പ നമ്മള കുടുംബത്തിൽ തന്നെ കൊറെ പ്രായ ആൾക്കാർ പത്ത് മുപ്പത് വയസ്സ ആൾ ഇപ്പോളും പെണ്ണിട്ട് അതങ്ങനെ നടക്കണ്ട് പിന്ന ഉം പിന്ന നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം വയസ്സിലൊക്കെ മിനിമം അപ്പോളെങ്കിലും കെട്ടാൻ നോക്കണം അങ്ങനാകുമ്പോ
ഒരു ഇരുപത്തിമൂന്നിന് ട്രൈ ചെയ്ത് ന്ന ഇരുപത്തഞ്ചിന് ചാടും
ആ മറ്റേ ഇരുപത്തഞ്ചിലൊക്കെ ട്രൈ ചെയ്യൽ തുടങ്ങിയാല് പിന്നെ ഇരുപത്തെട്ടൊക്കെ ആയാ പിന്നെ തീരെ കിട്ടൂല
ഉം ഞാൻ പറഞ്ഞ് ഇപ്പത്തന്നെ തുടങ്ങിക്കോ
ആഹ് ഹാ പിന്നെ എങ്ങനെ നമ്മളിപ്പോ എന്ത് ചൂണ്ടെറിയണ ആരെങ്കിലും ഒക്കെ കുടുങ്ങിയാല് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റ് ചേലൊക്ക ഒരു തലവേദന ആകണ്ടര അവസ്ഥയാണ് ഇപ്പോ ഇങ്ങനെ പിന്നെ ഓൽക്ക അനുസരിച്ച് നമ്മൾ ഇങ്ങന നിക്കേണ്ട ഒക്ക ഒരവസ്ഥ നമ്മളെ സ്വന്തം നമ്മളരു സ്വതന്ത്രമായിട്ട് ലൈഫ് ഉണ്ടാവില്ല അങ്ങനത്തെ കുറേ അവസ്ഥകളൊക്കെ ഉണ്ട് നമ്മള് പരസ്പരം മനസ്സിലാക്കിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ്
അങ്ങനാ ഓല് പറഞ്ഞത് ഉം ഓല് ഒരു മെസേജ് ഇടുമ്പോഴത്തേ അതിന് റിപ്ലൈ കൊടുക്കണം പിന്ന അതേമാതിരി തന്നെ ഓല വിളിച്ചുമ്പ എടുക്കണം നമ്മള കുറേ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചാണ്ട് അവർക്ക് വേണ്ടി നിൽക്കേണ്ടി വരും
അതൊക്കെ വേണ്ടേ അതിനൊക്കെ സമയം കണ്ടെത്തേണ്ടി വരും
ഉം അതൊക്കെ പിന്നെ പ്രഷറായിക്കാണ്ട് അങ്ങനെ കൊറെ ആൾക്കാര് ജീവനൊടക്കേണ്ട വരെ അവസ്ഥ വരലുണ്ട്
അയിന് ആയ്മമ നിക്കാതിരുന്നാ മതിയെ ആ പിന്നെ ഞാനേ ഉം ഇപ്പ വിളിച്ചട്ടോ മോയലാളി വിളിച്ച്ണ്ട്
ആ ആയിക്കോട്ടെ ന്നാല്.
കടയിലാണ് ഞാപ്പോ വിളിച്ച
ആ ആയിക്കട്ടെ ആയിക്കോട്ടെ ശരിന്നാല്.
ഉ